അലോ
ആ കേക്കാൻ പറ്റുന്നോ
ആ
എന്തൊക്കെയുണ്ട് വിശേഷം
കേൾക്കണില്ലേ ഹലോ ആഹ് ഇണ്ട്ണ്ട് ആഹ് പറ്റണ്ട് കേൾക്കണണ്ട് ങ്ങള്ത് നല്ല വിശേഷം സുഖാണ് കൊഴപ്പൊന്നുല്ല ചായ കുടിയൊക്കെ കഴിഞ്ഞോ വീട്ടില് ഞാനും ഹസ്ബൻറും രണ്ട് കുട്ടിയെളും
ഓ
ഉ ഉം ചായ കുടിച്ചു
കുട്ടി സ്കൂളിൽ പോണ്ടായിരുന്നു
ആ ഒരാള് രണ്ടാള് സ്കൂൾ പോണ്ട് അപ്പോ ഒരാള് മദ്രസെ പോയിക്കാണ് അടുന്ന് വന്നിട്ട് ആണ് സ്കൂ ൾക്ക് പറഞ്ഞയക്കണം.
ആ രാവിലെ എണീട്ടോ പ്പ
മ്മ് രാവിലെ നേരത്തെ എണീക്കും
ഫുഡൊക്കെ ഉണ്ടാക്കിയോ
ഫുഡ് അവിടുന്ന് കഴിക്ക്യായ്യാ സ്കൂള്ന്ന്
ഓ ഓ
കൂട്ടാനെന്തേലും കൊടുത്തയക്കും
മോർണിംഗ്‌
രാവിലെ ഞാൻ പുട്ടും ബീഫു ആ ന്നുണ്ടാക്കി
ഓ ഓ ഓ രാവിലെ ഒന്നിങ്ങനെ പണി ഒതുങ്ങി ഇവിടൊന്നും ഉണ്ടാക്കില്ല എണീറ്റേ ഉള്ളൂ ചായ ഇടുന്നു
ആഹ് സ്കൂൾക്ക് പോവാൻ കു കുട്ടികളൊന്നുംല്ല?
ഫ്രീയായ്ട്ട് നടക്കാൻ പറ്റു-
ആഹ് ചെറിയ കുട്ടില്ല?
ഇല്ല ആരും ഇല്ല ഞങ്ങൾ രണ്ട് പേരും മാത്രേ ഉള്ളൂ
അത് ശരി അച്ഛനും അമ്മക്കെ ഉണ്ടോ വീട്ടില്
ഇല്ല അമ്മ ഉണ്ടായിരുന്നു മരിച്ചുപോയി ഇവിടെ ആരുല്ല ഞാനും ഹസ്ബൻഡും മാത്രേള്ളു
എന്തേലും വർക്ക് ചെയ്യ്ണ്ടോ ങ്ങള്?
എഴുതിരുന്നയാണ് ഐ ടി യില് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് നിർത്തി
ആ
എന്തേലും ചെയ്യുന്നുണ്ടോ ഫ്രീ ആയിട്ടിരിക്കുമ്പോ എന്ത് ചെയ്യും
ഞാനേ ഞാൻ കുറച്ചൊക്കെ തുന്നീനു ന്റെ എന്റെ കയ്ൽ മിഷീ ഷീന്ണ്ട്‌ ഇനി കുട്ടികളൊക്കെങ്ങട്ട് പോയ ടുത്ത ജോലിം കഴിഞ്ഞാ കൊർച്ചേരൊക്കെ ഫ്രീ ആവും അപ്പൊ ഞാന് മൂട്ണ്ടെങ്കിലൊക്കെ അങ്ങനെ അടിക്കും
റ്റിച്ചിങ്ങിന് ആള് കൊ
ആഹ് ചെറുതായിട്ട് ക്കെ തരും ഞ കൂടുതലൊന്നും വേടിക്ക ക്കലില്ല എന്താ വെച്ചാ നമുക്ക് സമയം ഉണ്ടാവൂലേ ഞാനിവിടെ ഒറ്റക്കെന്നുള്ളൂ
ഓ എംബ്രോയ്ഡറി ചെയോ
അങ്ങനയെയുള്ളത് ഒന്നും ചെയ്ല്ല അടിച്ചു കൊടുക്ക ചുരിദാർ മാക്സി ഷേപ്പാ ക അകനെയുള്ള ക്കെ ചെറിയതായിട്ടൊക്കെ കൂടുതലായിട്ട് ഇരുന്നാലൊക്കെ നമുക്ക് പറ്റും പക്ഷെ അതിനുള്ള സമയമൊന്നും ഇല്ല
ഉം ഉം
കുട്ടികളെ നോക്കലും വീട്ടിത്ത ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആവുമ്പോ സമയം ഉണ്ടാവലോ
ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടണ്
ആ ഞാൻ വായിക്കും സമയണ്ട് അപ്പ നമ്മക്ക് വല്ലാതൊന്നും സമയ ഇല്ലല്ലോ അനൊക്കെ ഇഷ്ടാണ് കുട്ടികളെ പഠിപ്പിക്കലും എല്ലാം പാടൊന്നും പ്പവൂല്ല പാട്ടേക്ക്ണത് ഇഷടാണ് സിനിമ ഞാന് അങ്ങനെ കാണാറില്ല ല്ല പാട്ട് കേൾക്കണേ നല്ല ഇഷ്ട്ട ഇങ്ങനെ പണികൾ ചെയുമ്പളൊക്കേ പാട്ട് വെച്ചിട്ട് പണികൾ ചെ
ഉം ഉം ഉം എല്ലാവരും പോയി കഴിയുമ്പോൾ അല്ലകിൽ രാവിലെ അവരെ എല്ലാവരും എനിക്കത്തിന് മുൻ മമ്മു ഒരു ക്യൂട്ട് ആയിരിക്കലോ പാട്ട്
ആ പാട്ട് പാട്ടിണ്ടാകില്ലേ പണികളെ ചെയാന്നെ കുറച്ചേകു കുടി ഇൻട്രസ്റ്റ് കിട്ടും
ആ ഫോൺ ഇങ്ങനെ ആരുല്ലാത്ത ഇങ്ങനെ ഫോൺലെ ഇരിക്കുപോ നമ്മുക്ക് എന്തെങ്കിലും ഓക്കേ ഒന്നേ ചെയ്യണ്ടേ വിചാരിച്ചിടെ അപ്പൊ ട്ട് വെച്ച പണിയാളും നടക്കും പാട്ടും പാട്ടും കേൾകാം മറ്റുള്ളത് ആണെങ്കില്ലേ നമ്മുക്ക് അങ്ങനെടെ പറ്റൂല്ല
ഉം
ഉം എവിടെകിലുമൊക്കെ പോവോ കറങ്ങനെ ഓക്കേ പോവോ
ഉം ഉം ഉം ആ പുറത്തൊക്കെ പോവാറുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ചേയിട്ടേ പുറത്ത് ഒന്നെയും വലിയ പോകില്ല പക്ഷെ ഇഷ്ട്ടന്നെ പോവാനൊക്കെ ട്രാവലെയ്യാൻ സിനിമ കാണാൻ അങ്ങനെ എല്ലാം ഇഷ്ട്ടമാണ് ഏയ്‌ സിനിമക്ക് നല്ല സിനിമ എന്തെകിലു ഇറങ്ങനെ റിവ്യൂ അറിയാണെങ്കില് മാസത്തിൽ ഒന്നോ രണ്ടോ എണ്ണക്കെ ഇപ്പ കാണാറുണ്ട്
ഉം ഫുഡ് ഉണ്ടാക്കലൊക്കെ
ആ ആ ഫുഡ് കുക്കിംഗ് ഞാൻ തന്നെ ചെയ്യും എനിക്കിഷ്ടമാണ് കുക്ക് ചെയ്യാന്
ഉം ആ ആരും ഇല്ലാത്ത കൊണ്ട് പിന്നെ ആക്കുമ്പോലെ ചെയ്താ മതില്ലേ
ആ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും മാത്ര ഉള്ള ആഹാരം ഉണ്ടാക്കിയാൽ മതി ഹെൽത്ത് ഇഷ്യൂസും കൂടി ഉണ്ടായണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് കിടന്നിപ്പോ ഒന്നും ചെയ്യാറില്ല അത്യാവശ്യം വേണ്ട കാര്യം
ആ പിന്നെ
നമുക്ക് രണ്ടു ദിവസൊക്കെ എടുക്കാൻ പറ്റുവല്ലോ
അങ്ങനെ തന്നെ ഞാനും ഇവിടെ ഞാനില്ലാണ്ട് ചെറിയ കുട്ടികളും ഇക്കാക്കിം തന്നെ ഉള്ളപ്പോ ഓര് രാവിലെ ജോലിക്കു പോയ പിന്നെ വൈകുന്നേരത്തല്ലേ വരു അപ്പൊ ഞമ്മള് ഉച്ചക്കും ഭക്ഷണം ഞമ്മക്ക് മാത്രം മതി അപ്പൊ ഒരു കറി വെച്ചാപ്പൊ രണ്ടു ദിവസൊക്കെ പോവും.
ഇവിടെ പക്ഷെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്തോണ്ട് കൊഴപ്പില്ല. ഒണ്ടോ
എന്ത്
അടുക്കള തോട്ടോക്കെ?
ചെറുതായിട്ടൊക്കെ ഇണ്ട് മുരിങ്ങയില ഇതില്ലേ പപ്പായ മുളക് അങ്ങനെയെള്ള തക്കാളി അങ്ങനെയുള്ളതൊ
വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നുണ്ട്.
ആഹ് ചെറിയ തോതിലൊക്കെ മറ്റുള്ള മറ്റുള്ള ഒന്നുമില്ല
ആഹ് കുട്ടിക്ക് ഇഷ്ടമാണോ പച്ചക്കറികളൊക്കെ കഴിക്കാൻ?
ഉം കഴിക്കൊക്കെ ചെയ്യും. ഓലക്ക് പൊതുവെ ചിക്കനോടൊക്കെല്ലേ താൽ
ഫിഷ് ഒക്കെ കിട്ടുന്നുണ്ടോ?
ആഹ് ഇപ്പൊ കൊറച്ചായിട്ട് കൊറച്ച് ഇതാണ് ഇപ്പൊ ട്രോളിംഗ് ഒക്കെ ആയ കാരണം ഇപ്പീ മഴ വന്നതിന് ശേഷം വല്ലാണ്ട് കിട്ടൂല
അങ്ങോട്ട് കൊണ്ടുവരുമോ അതോ ഓഹ് പോയിവേടിക്കും
കൊണ്ടു വരും ചെയ്യും അധികം അവരിങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോ കൊണ്ടുവരിക വൈകുന്നേരത്ത് അപ്പൊ ഒരു ദിവസം രണ്ടിസൊക്കെ ഉണ്ടാവും അല്ലാത്ത ദിവസൊക്കെ ഇങ്ങനെ പോകുമ്പോ വാങ്ങും അങ്ങനെയൊക്കെ
വെക്കേഷന് കുട്ടികളൊക്കേയി ട്രിപ്പൊക്കെ പോയോ
ആഹ് ഞങ്ങൾ പോയിരുന്നു പൊന്നാനി ബീച്ചില
ആണോ
ഉം ഉം
ക്ക ഇഷ്ടാണല്ലേ പോകാനൊക്കെ പ ത്ത
ക്ക അങ്ങനെ വണ്ടിയില് യാത്ര ചെയ്യണതും സ്ഥലങ്ങള് കാണതും പാർക്കിൽ പോണതും പുറത്ത്ന്നും ഫുഡ് കഴിക്കുന്നതൊക്കെ അവര്ക്കല്ല ഇഷ്ടല്ല
മഴയുണ്ടോ അവിടെ
മഴ ഇപ്പോ ഇന്നില്ല ഇന്നിപ്പോ മഴയില്ലാത്തൊര അന്തരീക്ഷാണ് ഇന്നലെ മിനിഞ്ഞാന്ന് വയ് നേര്ത്തെ നല്ല ഇടീം മഴേ ഇണ്ടായിനി അയ്ൽ അയ്ന്റെ രണ്ടീസ് നല്ല വെയിലേര്ന്നു ഇന്ന് പ്പൊരു മങ്ങലാണ് മൂടല
ന്നാഹ് തുണിയക്കെ ഉണെങ്ങി കിട്ടുന്നോക്കെ ഉണ്ടായിരുന്നോ
തുണിയോട് കുറച്ച ദിവസം അടച്ച് പിടിച്ചലേ കുറെേ ണ്ടായിരുന്നു അയക്കൽ ഇടാന് ഇപ്പൊ രണ്ടു ദിവസം വെയിൽ അർ ചപ്പോ ഒന്ന് ഉണക്കിെടുത്തു പിന്നെപ്പന്നെല ഒക്കെയരുന്നു മഴ വലിയ സീനില്ല
ഉം
ഉം
രാവിലെ കഴിച്ചോ
ആഹ കഴിച്ചു പുട്ടും കറിയൊക്കെ കഴിച്ചു
ഹസ്ബൻഡ് പോയോ ജോലി
ആഹ അവര് ഏഴു മണി ഒക്കെ ആയ പോകും ഏഴുമണി ആറര ഏഴുമണിന്റെ ഉള്ളിലായിട്ട് പോവും
ഉം വീട് തൊട്ടടുത്തുണ്ടോ അതോ
ആഹ് വീടുകളൊക്കെ നെറയെ
ഉം വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടു ണ്ടോ
വെള്ളണ്ട് ഞങ്ങൾക്ക് ലൈൻ വെള്ളാണ് കിണാറില്ല ലെയിന് വെള്ളം ആണെങ്കിലും എന്നും വരും വള്ളത്തിന് വല്ലി ബുദ്ധിമു ട്ടിലപ്പോ
വീട്ടില് ചെടികളൊക്ക ഉണ്ടോ
ഉം ഇങ്ങനത ചെടികളൊക്ക ഉണ്ടാക്കാൻ നല്ല ഇഷ്ടാണ് ചെടികളൊക്ക ഉണ്ടാക്കും എവിടേലൊക്കെ കണ്ടവിടുന്നൊക്ക പൊട്ടിച്ചു ഇടുന്ന ചെടികളൊക്ക നല്ല അങ്ങനെയുള്ളതൊക്ക ഇഷ്ടാണ് വല്യസമയം ഇല്ലാത്തോണ്ടങ്ങനെ കൊറച്ച് പിന്നാക്കന്നാലും ഇപ്പ ഇഷ്ടാണ് പൂക്കളൊള്ള ചെടികളൊക്കെ എന്ന
ഉം പത്തുമണിയൊക്കെ വെച്ചിട്ടുണ്ടോ
പത്തുമണിയൊക്കെ ഇണ്ടായിരുന്നൊക്കെ പോയി ഇപ്പോ ഇങ്ങനെ മുറ്റൊന്നടി ചെത്തി നേരക്കിയപ്പോ അഒക്കെ പോയി നല്ല ഭംഗില് നല്ല ചതുരത്തില് ഞാന്ല്ലാ കളറുള്ള പത്തുമണി വെച്ചിട്ട് അല്ല പൈലിനിട്ട് രാവിലെ നേരായോണ്ട് പൂ വിരിഞ്ഞാ നല്ല ഭംഗിയായിരിക്കും ആയൊരു മങ്ങിയ റോസും വെള്ളയും ഇല്ല ആ കളർ വൈറ്റ് അങ്ങനെയൊക്കെ കുഴിച്ചിട്ടിരുന്നു ഇപ്പം അതൊന്നും ഇല്ല മുല്ല ഇല്ല മുല്ലാ ഞാൻ വെച്ചിട്ടില്ല
റോസും
റോസിണ്ട്
ഉം
ഉം അവിടെ എങ്ങനെ ചെടികളൊക്കെ വെക്കലുണ്ടോ
ഇവിടെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ചോസം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറേക്കെ അങ്ങ് ഇതായി പോയി
നാശായിറ്റുണ്ടാവൂല്ലേ
ഇന്നീം പതുക്കെ എല്ലാം ഒന്ന് ഓക്കെയായിട്ട് വേണം പിന്നെയും ഒന്നുകൂടി ഇതാക്കാൻ ഫ്രൂട്ടസ് ഒക്കെ ഫ്രൂട്ട്സിന്റെ ചെടികളൊക്കെ ഉണ്ടോ
ഇല്ലി ല്ലാ അങ്ങനുള്ള ആളോന്നു അല്ല കുറുക്കൊക്കെ വല്ലോവാങ്ങി തെക്കും
ഉം
അല്ലാതെ ചക്കണ്ട് മാങ്ങ മാങ്ങയുണ്ട് മറ്റേ നമ്മടെ മറ്റേ ഫ്രൂട്സൊന്നുല്ല
ഉം
അങ്ങനാ നൊക്കണ്ട് മറ്റുള്ളവൊക്കെ വാങ്ങി കേക്കും പിന്നെ പൊറത്തു പോയി ഫുഡക്കെ കഴി ക്കുമോ
പൊറത്ത് പോയി അങ്ങക്ക കഴിക്കാനായിട്ട് അങ്ങനെ പോവാറില്ല പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൊക്കെ പൊറത്തോട്ടക്ക നമ്മള് പോവുമ്പോ എല്ലാം വെച്ചിട്ട് പോവാൻ പിന്നെ പാട രാവിലെ എണ്ണീറ്റ് പിന്ന കിടന്ന് ചെയ്യണപ്പം പറയും വേണ്ട ആ ഒരു നേരത്തുളത് നമ്മളങ്ങ് പുറത്തുന്നയിക്കും കൂടുതലും ഈ ഹോസ്പിറ്റലൊക്ക പോവുന്ന ദിവസങ്ങളുണ്ടല്ലോ മൂ തായിരിക്കും മിക്കവാറും അപ്പോയിന്മെന്റ് ഒക്കെ കിട്ടുന്നത് അപ്പൊ നമ്മൾ ഇവിടന്നൊരു പന്ത്രണ്ട് മണിഒക്കെ ആകുമ്പോ ഇറങ്ങും അപ്പ ഓ എറങ്ങി അവിട ചെന്ന് ഡോക്ടറിനെ എല്ലാം കണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കൊരു മൂന്നു മണിയൊക്കെ ആകും അയിന്റെ ഇടയ്ക്ക് എന്തായാലും ആഹാരം കഴിപ്പൊന്നും നടക്കത്തില്ല അപ്പൊ അവിടുന്ന് പിന്നെ ഇറങ്ങിട്ട് പൊറത്തുന്ന് കഴിച്ചിട്ടിങ് വരും അങ്ങനെ ചെയ്യാറ് അങ്ങനെ കഴിക്കും പിന്നെ എന്തെങ്കിലും വേറൊള്ള കാര്യങ്ങക്ക് അത്യാവശ്യമായിട്ട് പൊറത്ത് പോകേണ്ടതൊണ്ടെങ്കിലും വെക്കാനുള്ള ഇത് കിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ രാത്രിയില് വന്നിട്ട് വീട്ടിൽ തന്നെ വെച്ച് കഴിക്കും
ആ
പുറത്തുന്ന് കഴിക്കും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പൊറത്തു പോയി കഴിക്കുവോ ഫുഡ് ഒക്കെ
എപ്പോഴൊന്നുമില്ല എപ്പഴും ആയാ അപ്പം നമ്മക്കത് ആരോഗ്യത്തിന് കേടല്ലേ കുട്ടികളിക്ക് പിള്ളാരൊക്കെ അങ്ങനെ പൂതി പറയുമ്പോൾ എപ്പോഴേലൊക്കെ ഒന്ന് പോയി കഴിക്കും ഒരു മാസത്തിലൊ ഒരു വട്ടോ രണ്ട് വട്ടമൊക്കെ ആയിട്ട്
ഫുഡ്‌ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം
എങ്ങനെ?
നിങക്ക് ഏറ്റവും കൂടുതൽ പുറത്ത് പോയി കഴിക്കാൻ ഇഷ്ടം എന്താണ്
എനിക്ക് ഷവർമ്മ ബർഗറ് അങ്ങനെയുള്ള നല്ല ഇഷ്ടം ആ എരു എരു കൊറവുള്ള അങ്ങനെ ഒള്ളതൊക്കെ കഴിക്കും ഉം അങ്ങനെയൊക്കെ കഴിക്കാൻ പോവലുണ്ട് എപ്പളേങ്കിലും ഒക്കെ ഓര് ഇങ്ങനെ പൂതി പറയുമ്പോ ഈ ഫോണിലൊക്കെ തുറന്നാ അതന്നെല്ലേ കാണാ- ഫുഡിന്റെ ഒക്കെ ഏത് റീൽസിലും അപ്പൊ അതല്ലേ അപ്പൊ കുട്ടികള് ഇങ്ങനെ പറയും നമ്മുക്കും അത് കഴിക്കാൻ പോവാന്നൊക്കെ അപ്പൊ എന്തെലൊക്കെ ഒന്ന് ഓലെ കൊണ്ടോയി പൊറത്ത് പോയി ടൗണിൽ പോയി ഫുഡ് ക്കെ കഴിച്ച് വരും. രാത്രി
ശരിയാടാ വിളിക്കാമേ ഒരു മിനിറ്റേ.
ആ ഓക്കേ ഓക്കേ.